ഹലോ
ആ എന്തൊക്കേ വർത്താനം
കേൾക്ക്ണില്ലേ
ആ കേക്ക്ണ്ട് നി
ആ ആ ഇപ്പം കേക്ക്ണ്ട് എന്തൊക്കെയുണ്ട് വിശേഷൊക്കെ
എന്താ സുഖം ഫുഡ്കഴിച്ച് കെടന്നോ
ഇല്ല എവിടെങ്ങനെ ഉണ്ട് മക്കള് മാങ്ങന്ന്ണ്ട് ഓലടുത്ത് ഇങ്ങനെ ഇരിക്കാണ് ഓര് മാങ്ങന്ന്ണ് ഓൽക്ക് ഫുഡ് കഴിച്ചിട്ടും ഇനി എന്തെങ്കിലും വേണോ ഇനി എന്തെങ്കിലും വേണോ ഇരിപറഞ്ഞിരിക്കാ അപ്പൊ ഒരു പഴം ഇണ്ടായിനരുന്നു അത് മുറിച്ച് കൊടുത്തു മാങ്ങ ഇവിടെ നാത്തുന്റെ വീട്ടിന്ന് ഞങ്ങൾക്ക് മാവൊന്നും ഇല്ല അവിടന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ കിട്ടണതാണ് നാത്തൂൻ്റെ വീട്ടന്ന് കൊണ്ടുവനീനു ഇവിടെ അലോക്കത്തക്കെ വാ മാങ്ങണ്ട്
അത് ശരി ഇ പ്രാവശ്യം എല്ലാം മൂച്ചി മ്മലും മാങ്ങണ്ടല്ലോ നല്ലോ
ഉം മാങ്ങ നല്ലോണം ഉണ്ടായിരുന്നു ഇപ്പൊക്കെ കുറഞ്ഞല്ലേ
ഇപ്പം കുറേ കൊറഞ്ഞു
ഉം കയ്യാലൊടുങ്ങി ഉം മഴഴേത് പിന്നെ കയ്യാലടുങ്ങി
ആഹ് അതന്നെ ഞങ്ങളിവിടെ ഉണക്കിയാ ഇടും സുർക്കേലിട്ടും അച്ചാറിട്ടൊക്കെ ഇഷ്ടം
തന്നെ
ഞങ്ങക്ക് മൂച്ചില്ല ഞങ്ങളവിടെ അ അപൊർത്ത് അമ്മോന്റെ മൂച്ചിണ്ട് അയ്മേ ഇഷ്ടംപോലെ മാങ്ങണ്ട് അമ്മോനും പൊർക്കും രാവിലെ നീച്ച് എന്റെ മൂത്തച്ചിം അയ്ന്റെ ബേക്കില് ഞാനും പോകവ
ഉം ഉണക്കീട്ട എടുത്ത് വെച്ച് ഞ് മാങ്ങല്ലാത്ത കാലത്ത് കഴിക്കാനോ
ആ അങ്ങനെ പറിണേക്ക ടെ ഹസ്ബൻ്റൊക്കെ മാങ്ങക്ക് ഉണക്കി കീസിലാക്കി വെക്കും ന്നിട്ട് മഴ പെയുമ്പോ തിന്നാ ഭയങ്കര രസമാണ് പക്ഷെ ഉണക്കിയത് ഞാൻ തിന്നിട്ട് എനിക്ക് വല്ല്യ ഇഷ്ട്ടായതോ
അതാ ഞാൻ ചോഴ്ച്ചത് ഇൻകോ കേട് ഞാനിതുവരെ കണ്ടിട്ട് ഇങ്ങനെ പറിണേക്കാല്ലാതെ ചക്കേ കൊണ്ടല്ല ചക്കയല്ല ഇത് ല്ലേ പൂളയൊക്ക ഉണക്കിയാണ്ട് ഉണക്കി നമ്മള് വാട്ടപ്പൂളയാക്കി ഒക്കെ തിന്നല്ണ്ട് ഇത് ഞാൻ കേട്ടീല്ല
ആഹ് ഇതുവരെ പ പണ്ടി ല്ലോൽക്ക് വയങ്കര ഇഷ്ട
അത് അങ്ങനെ തിന്നലല്ലേ അതൊന്നും കാ ട്ടൊന്നുല്ല ആ ഒണ
ആ മാങ്ങനെ തോല് മാത്രം
ഉം
മാങ്ങ ചെത്തും ങ്ങനെ ഓലും ഇമ്മ ചെത്തിയത് പൂ പോലെ ചെത്തും അണ്ടി മാത്രം എട്ത്താണ്ട്
ആ
ഒരു പൂവിന്റെ മാരിക്കന്നെ എന്നിട്ട് നന്നായിട്ട് ഒണക്കും ഒണക്കുമ്മൊ നല്ലോം ചുങ്ങും ഒരു മാങ്ങന്റെ ഒരു ചൊയ ഇന്നെട്ട് പിന്നെ ഒണങ്ങി മായ്ക്കായ്ലെ പിന്നെ ഇങ്ങനെ തിന്ന എനിക്ക് തിന്നിട്ട് ഇഷ് ട്ടൊന്നു ആയ്ല ഇൻക്ക് അയ്‌ലേറെ തോന്നി ആ പ ചക്കന്നെ തിന്നാ
അയ്ശ് ഉം
ഇവെൽക്ക വയങ്കര ഇഷ്ടാ ഇനിപ്പൊ പെരുനാളായിലെ വല്യര്ന്നാളാവുമ്പൊ ഇഷ്ടംപോലെ ബീഫ്ട്ടൊല്ലോ ലേ
ആഹ് ബീഫ്ട്ടും
ഇങ്ങള് ബീഫ് എന്തൊക്കെ ഇണ്ടാക്ക
ഞാൻ ബീഫ് കറിയക്കും ഇഷ്ടാക്കൂ പിന്നെ ചില്ലി അപൂർവ ഉള്ളിം തക്കാള്യൊക്കെ വാട്ടിയാണ്ട് വല്ലുളളി തക്കാളി ഇഞ്ചി പച്ചൊളകുങ്ങട്ടും മല്ലി മുളകും ഇട്ടാണ്ട് അ പിന്നെ ബീഫ് ഇടും ഇന്നട്ട് നല്ലോണം വാട്ടീട്ട് പിന്നെ തളച്ച വെള്ളം പാരും
ആ
അങ്ങനെ ഉള്ളിയൊക്കെ നല്ലോണം ഇടു തേങ്ങ അരക്കാത്ത കറിയാണെങ്കില്
ഏ അല്ല ബീഫ് വേവിച്ചതല്ല അവച്ചേനെ
ഞാ അങ്ങനെന്നെ ഇണ്ടല്ലോ അച്ചേല് അങ്ങനെ വാട്ടിങ്ങാണ്ട് പക്ഷെ നോമ്പിനൊക്കെ വെക്കുമ്പം കൊഴച്ച് വെക്കൂ വാട്ടാതെ തേങ്ങരക്കാനൊക്കെ ആണെങ്കില് പത്തിരിക്കൊ
ഇന്നിട്ട് പിന്നെ അടുപ്പത്താണൊ ക്ക്യ അതേ ഗ്യാസ് മലോ
രണ്ടും വെക്കും പിന്നെ ഇന്ന്
കൊറേ നേരം നിക്കണ്ടെ അപ്പൊ
ഉം കുക്കറിക്ക് ആക്കി അയ്യോ ഇന്ന് സമയം. അല്ലേ നേരെ വൈകി ആയത്, അതുകൊണ്ട് പിന്നെ ഞാന് ഇന്റാലിയത്തിന്റെ ചട്ടിയില് വാട്ടി എനിക്ക് ഇഷ്ടായില്ല, അതിലൊക്കെ വാട്ടിയേണ്ട് ഇങ്ങനെ ഉള്ളി നല്ലോണ്ണം വാടിയിട്ട്. വെക്കണത് എനിക്കിഷ്ടം എന്നാലേ കറക്ക് കുർന്നെനെ കിട്ടുള്ളൂ.
ആഹ്
ട്ടിയെണ്ട് ഞാൻ പിന്നെ കുക്കർക്ക് വെച്ച്, എന്നിട്ടാണ് കുക്കിച്ച് പള്ളിന്ന് വരുമ്പോത്തേനും ആവണല്ലോ.
ആഹ് ആഹ്
കിടന്നെനോ അപ്പൊന്ന് വെള്ളിയല്ലേന്നോ. മദ്രസ ഒന്നുല്ലല്ലോ
ആഹ് അത് ശരിയാ ഞാനും ഇപ്പ അത് തന്നെ വിചാരിച്ചു കുട്ടിയാളെ സ്കൂൾ തുറന്നാലോക്കെ പഠ ക്ക് കാരപ്പായി.
ആഹ് അപ്പൊ നമ്മൾ ഒറ്റക്കു ആവുമ്പോ ആരും പറയാനൊന്നുല്ലല്ലോ.
ആഹ്.
ഉം.
നിങ്ങൾ ഒറ്റയ്ക്കാ?
ആഹ് ഞങ്ങള് ഒറ്റക്കാ? അപ്പൊ അങ്ങനെ കൊറേ നേരം കെടന്നു. ആഹ് ഇവിടണ്ട്. അയ്ന് നാടൻ പണ്യാ. തേപ്പും പടവൊ ക്കെ ഉം ഉം.
പിന്നെ ചില്ലി ഇണ്ടാക്കൂലേ?
ഉം, ചില്ലിണ്ടാക്കും അതിനെ പീങ്ങിയാണ്ട് അരിഞ്ഞാണ്ട് അതൊക്കെങ്ങനെന്തേ ഫങ്ഷന് ഒക്കെ ഇണ്ടാവുമ്പളേ ഇണ്ടാക്കലൊള്ളൂ.
പക്ഷേ നല്ലോം മൊരിഞ്ഞാ കടിക്കാൻ കയ്യോ?
ചില്ലിയല്ലേ? അതാന് നല്ലോണം അല്ല പിന്നെ നമ്മൾ ആദ്യം വേവിക്കോല്ലോ പീങ്ങൊല്ലോ
ആഹ്
പിന്നെ നമ്മൾ കോഴി മസാല കൂട്ടണരതിന്ന എല്ലാ പൊടികളൊക്കെ ഇട്ടാണ്ടാണ് അത് മസാല കൂട്ട കോൺഫ്ലവർ ഒക്കെ ഇട്ടാണ്ട് അപ്പൊ അയിനൊരു മയാ ഉണ്ടാവല്ലോ കൊൺഫ്ലർ ഒക്കെ ഇടണ
ആഹ് ആഹ്
അങ്ങനെ ഇതട്ടെ ഫങ്ഷന് ഒക്കെണ്ടകുമ്പോ ഉണ്ടാക്കലള്ളൂ അല്ലാത്തപ്പോ ഒരു കിലോ കൊണ്ട വന്നാ അത് ഇഷ്ടക്കാനോ കറിക്കാനോ ഏതെങ്കിലും ഒന്ന് ചെയ്യുള്ളൂ
ഉം പ്പ് എന്താര്ന്ന് കറിന്റെ മുന്നേ എന്താ പറന്നെ
ഇഷ്ട ആക്കാറില്ലേ
ആഹ് അതെന്താ
അത് നമ്മൾ പിന്നെ ഇഷ്ടക്കി വെക്കോല്ലോ പിന്നെ കറിയൊന്നുല്ലാതെ വെള്ളോല്ലാതെ
ആഹ നല്ല കുറുന്നനെ പോലെ നമ്മള് ചിക്കന് കടായി ആക്കണ പോലെ
ആഹ കടായിയാക്കണമാതിരി അതാണ് ഇഷ്ടം ഇവിടെ എല്ലാർക്കും ഇപ്പം പിന്നെ ഞാൻ പിന്നെ കറി വെച്ചതാണ്
ഉം അത് ഇതേപോലെ തന്നെ വെക്കൊള് അങ്ങനട്ടാക്കല്ല
അതായത് കൂക്കി പിന്നെ ഉള്ളി ചീരുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇഞ്ചിയൊക്ക ചതുക്കിട്ടോ അരിഞ്ഞിട്ടോടും ഒരു ചെറിയ കഷ്ണം തക്- ക്കാളി വല്ലുള്ളിന്റെ കഷ്നവും ഇങ്ങോട്ട് അത് കൂപ്പിച്ചു ഇച്ചിരി വെള്ളം ഒഴിച്ച് വെള്ളം കഴുകി വെച്ചാണ്ട് തന്നെ ആണെങ്കി വെള്ളത്തിന്റെ ആവശ്യ ഇല്ല
ആ അയിന് വെള്ളം എറങ്ങു
ആയിന്ന് വെള്ളം എറങ്ങും
ആഹ് അപ്പൊ അടി പിടിക്കുംന്നുണ്ടായില്ലല്ലേ
ഉം ഒത്തിരി വെള്ളം ഒഴിച്ചാ അത് ഓരോ കുക്കറിന്നുസരിച്ച യെന്റെ കുക്കർ വലിയ കുക്കർ വേഗം പോകും അതാണ് ഞാൻ രണ്ട് വിസില് അടിച്ചാണ്ട് ഇത്തിരി നേരം സിമ്മില് ഇട്ടാണ്ട് ഞാൻ സിമ്മില് ഇട്ടാണ്ട് ന്ക്കൊരു സമയ കണക്കണ്ട് ആ സമയംആവുമ്പണ് ഓഫ് ആക്കല് പിന്നെ കൂക്കൊന്നും വേണ്ട ഒരു വട്ടം ഉണ്ടാവും ഇത്ര നേരായ വെന്താണന്നു
മറ്റേ കുക്കർ ആണെങ്കി ഇവിടെ വല്യ അഞ്ചു ലിറ്ററിന്റെ കുക്കറാണെങ്കില് ഞാന് ഒരു ആറ് ഏഴു വിസിലൊക്കെ അടിച്ചത്
മം അപ്പൊ ഞാൻ പിന്നെ ഏതോ എല്ലാം സിമ്മിൽ സമയംണ്ടെങ്കി രണ്ടുമൂന്നു ഒരുവിസിൽ അടിച്ച- സിമ്മിലാക്കിയാണ് പിന്നെ വേറെ ജോലി കയിഞ്ഞ് കെറച്ച് കയിഞ്ഞാണ്ട് ഓഫ്‌ ആക്കും അപ്പൊ വെന്തു ഉണ്ടാവും പിന്നെ ഞാന് തൂമ്പിച്ചും ചീരുള്ളിയും വെളുത്തുള്ളിയും പച്ചളവ്‌ക്ക് ഇട്ടാണ്ട് കറിവേപ്പിലക്കെ ഇട്ടാണ്ട് കുരുമുളക് പൊടി ഇട്ടാണ്ട് ആ നല്ല ഇഷ്ടന്റെ മോക്കൊക്കെ മോക്ക അങ്ങനെ ഇഷ്ടോ ഓള് പറയും
അങ്ങനെ ഉണ്ടാക്കി വരണ്ടത്
ഉം ഞാൻ പറയും ഇനി വലിയപെരുന്നാൾ വരുന്ന എല്ലാം നാൾക്കും ഉണ്ടാക്കാന്ന്
ആ ഇത് നമ്മുക്ക് കൊറച്ച് ഇത് കൊണ്ട് എല്ലാം ത്തിനോ
ആഹ അല്ലേ ആഹ അതന്നെ ഉണ്ടാക്കി കഴിഞ്ഞു ഇപ്പോ വലിയ പെരുന്നാളാ വരുന്നേ അപ്പൊ ഒരുപാടുണ്ടാവും അപ്പൊ എല്ലാം നെലക്കും ഉണ്ടാക്കിണ്ടായിരുന്നു ഞാൻ
ആഹ് എത്ര മോളാ
മോളൊന്നൊള്ളു
മ് എത്ര കുട്ട്യാൾണ്ട്
നാല്
ആല്ലേ എനിക് പിന്നെ എന്തണ്ടാക്കിയെ ബി ബിരിയാണിക്കോ ബീഫോണ്ട്
ആ ബിരിയാണി ഒക്കെ വെക്കും ബീഫോണ്ട്
ഐന്റെ റെസിപ്പി എന്ന് പറയുന്നു
അത് ബീഫാദ്യം കൂക്കിച്ചും മഞ്ഞപ്പൊടി ട്ടാണ്ട്
ആ
ന്നട്ട് പിന്നെ ഉള്ളീം തക്കാളിയൊക്കെ വാട്ടിയാണ്ട് മ് പിന്നെ കുരുമുളക് പൊടിം ബിരിയാണി മസാലിം മഞ്ഞപ്പൊടിം ത്തിരി മല്ലിപ്പൊടിം ഇട്ടാണ്ട്
മ്
ഒക്കെ വാട്ടി കഴിഞ്ഞേനേശം ഉള്ളി തക്കാളി കീരുള്ളി കീരുള്ളി ലേ ടും ബീഫാവുമ്പോ മറ്റേക്ക് പിന്നെ അങ്ങനെയാണ്ട് ഡെലിവ്
ആ ബി മറ്റേ ബിരിയാണീക്ക് ചീരുള്ളി വല്ലാമാണ്ടലേ
മല്ലിപ്പൊടി കുറച്ച്ടും തോനട്ട പിന്നൊരു ടേസ്റ്റ് ഉണ്ടാവൂ
മ്ഹ്
മ്
ന്നിട്ട് ബീഫോ ആദ്യേ കൂക്കിച്ചാണ്ട വെ ന്താ
മ് ബീഫ് ആദ്യേ കൂക്കിച്ച അല്ലെങ്കി പിന്നെ വേ വേവൂല നമ്മളൊരുത്തിരി തീകത്തി ആവി പോവാൻ മാത്രം തീയത്തിക്കല്ലേ ചെയ്യൊള്ളൂ
ആ
മ്
എന്നിട്ട് പിന്നെ മറ്റേ ബിരിയാണിക്ക് ചെയ്യണ പോലെ തന്നെ വേറെ ഊറ്റിയിടലാ
ആ
ഓ നെയ്ച്ചോറ് വറ്റിച്ചാണ്ട് വെള്ളം വറ്റിച്ചാണ്ട് അങ്ങനെ ഇട്ട്ണോ
അങ്ങനെ ഇട്ട്ണ് ശെ സ്ഥിരായിട്ട് വെക്കൽ നെയ്ച്ചോറാക്കിയാണ്ടാണ്
ആ പിന്നെ വേവേർണ പേടില്ലലേ
മ് മറ്റേ വല്യ പാത്രൊക്കെ വേണം
ആ
ഉം തളപ്പിച്ചൂറ്റാന് കുറച്ചയിരിക്കെന്നെ വല്യ പാ ത്ര വേണം അപ്പൊ പിന്നേ നമ്മള് നെയ്ച്ചൊറാ ക്കി വെക്കുമ്പോ മ്മക്ക് രണ്ട് നാലില് ഒരു കിലോ അരിക്കൊകെ ചെറിയ പാത്രൊക്കെ മതി മറ്റെ തോനെ വെള്ളം വെക്കണ്ടെ അപ്പൊ ഞാ തോനി നെയ്‌ച്ചോറാക്കി ഇയ്യന്നെ വെക്കലു
ഏഹ് അവ്ടെ ഉമ്മ അങ്ങനെ ഉമ്മാക്കതാ ഇഷ് ന്നാ പിന്നെ ഊറ്റ്ണ പണിയില്ലലോ അറ
ഉം
പെരുന്നാക്കൊക്കെ ആണെങ്കി പഷേ വേവേറ്ണ ഭയങ്കര ഇതാ ഒരു കുറി നല്ലോ വേവ് ഏറി അരി ഞാന് ഭയങ്കര അണ്ടിപുട്ടായിപോയി
ഉം
പാകായി കിട്ടിയ അല്ല സുഖാട്ടോ പണി കൊറേ കൊറന്ന മാരി മറ്റേദ് പെരുന്നാകൊക്കാവുമ്പോ കുറേ വെക്കാണ്ടാവോലോ അക്കൊതൊക്കെപാടെ ഊറ്റി കയ്യുമ്പാടെ അത്യാവശ്യം സ ടൈമാവൂലെ മാ
കണ്ടപളാണ്
ആഹ്
നിങ്ങളേ അന്റെമ്മ കൊറേ തോക്കൊ തോനെ ചോറൊക്കൊന്നായിട്ട് നോക്കോ
പെരുന്നാക്ക് മൂന്നിലോനൊക്കെ
ഉം ഉം ഉം
എന്റെ ഇമ്മ ബീഫോണ്ടൊക്കെ എന്തെ ഇണ്ടാക്ക്ണ അതികം ബീഫ് കി ട്ടിയന്നെന്നെ ഒക്കെ നല്ലം വിസ് ലട്പ്പിച്ചോ ഇട്ത്തേക്കും കുഴപ്പല്ലാത്തൊരു വേവാ പയെ റ്റൊടയൂല നടുവിന് കറി ഇണ്ടാക്കാണെങ്കി ഉള്ളി തക്കാളിക്കെ ഇട്ട് വിസിലടുപ്പിക്ക ജ് തേങ്ങ ഒയ്ച്ച് പാരോ അല്ലാ ങ്ങള് പറഞ്ഞ പോലെ ഇഷ്ടാണെങ്കി ഉള്ളീം തക്കാളിട്ട് ഈ ബീഫ് ഇട്ടൊന്ന് എളക്കിയങ്ങനെ കായാ
അയ് ശരി വേറെന്താ
എന്താ അങ്ങനെ പോകുന്ന്
ഉ നാളഞാവെച്ചാല് ഉ ആ ആയിക്കോട്ട് ഉ